പടി ആഹ് അതെ അതെ ഏ കേടന്നാ നി ഫുഡൊക്കെ കഴിച്ചാ ആഹ് ഞാന് ഇവടെ വൈക്യക്കെ കെടക്ക്‌ള്ളു ആഹ് വടെ ഞാ തേ ഫുഡ് കഴിക്കണം കഴിച്ചില്ല അപ്പ നിന്നോട് സംസാരിച്ച ച്ചന് ശേഷം കഴിക്കാലാന്ന് വിചാരിച്ചിട്ട്ണ്ട്
അയ്യോ
ആഹ് വടെ ഞാനങ്ങനെ സമയത്തിനൊന്നും കഴി ക്കില്ല വെശപ്പില്ല അത് കൊണ്ട് വൈകിട്ട് നാല് മണി ആയ ആയപ്പളേ അട കഴിച്ചായിര്ന്നു. ചായേം കുടി ച്ചത് കാരണം വയറ് നെർഞ്ഞിരിക്ക്യാ അത് കൊണ്ട് കൊർച്ച് ച്ച് ലേറ്റായ്ട്ട് കഴിക്കാന്ന് വിചാരിച്ചു പിള്ളേരെ
ആഹ് ഉറങ്ങി ഉറങ്ങി അതിന് നാല് മണിക്ക് കഴിച്ചത് എപ്പളാ നാല് മണി കഴിക്കും
അടയാടാ ദഹിക്കണ്ടേ നന്നായിട്ടടിച്ച് കേറ്റി മട മഴണ്ടവടെ
ഭയങ്കര മഴയാ
ആട ഇവടേം നല്ല മഴയായിര്ന്നു. ഇപ്പൊ ഒന്ന് തോർന്ന് നിക്കുവാണ്.
മ് ഇവടെ അതന്നെ ചേട്ടനാണെങ്കി നാട്ടിൽ പോയാര്ന്നെടാ
ആഹ് നാട്ടി പോയല്ലേ ആഹ് ആണല്ലേ
ഉം അപ്പ അത്കൊണ്ട് ഞാനിങ്ങനെ വെയ്റ്റ് ചെയ്തിര്ന്നതാ
അതെ അപ്പ ഒറ്റക്കാ നിങ്ങള് ആണല്ലേ ആഹ് അപ്പ ഇപ്പ ആര്ണ്ട് കൂടെ പ്പൊ നിന്റെ കൂട്ടത്തിലാര്ണ്ട്
പ്പല്ല
നാട്ടിലാണോ ഇപ്പ ആഹ് പിള്ളേര് പിള്ളേര് അവടെയാണവടെ ആഹ് അവടെ അവടെ ആഹ്
മ് ഞങ്ങള് തൃശ്ശൂരാടാ പിന്നെ മ് ആഹ് പക്ഷെ പിള ചേട്ടൻ നാട്ടിലാണെങ്കില് ഒരാവശ്യണ്ടായിര്ന്നു പിന്നെ അച്ഛന് വയ്യാതെ കൂടി ഇരിക്കുവാര്ന്നു
ആഹ് അപ്പൊ അവ്ട്ന്ന് പോ നാട്ടിൽ പോയിട്ട് അവിടെന്ന് തിരിച്ചങ്ങോട്ടെ അതാ ഇനി നാളെ
തിരിച്ചു ഇല്ല തിരിച്ചു തിരിച്ചു ഉണ്ട വേയ
നിനക്ക് ഒറ്റക്ക് നിക്ക്മ്പോ പേടിയുണ്ടോ പേടിയുണ്ടോ ഒറ്റക്ക് ഒറ്റക്കൊക്കെ
ഏയ് ചേട്ടന്നൈറ്റൊക്കെ പോവുന്നല്ലേ
ആഹ് അതോണ്ട് പിന്നെ ശീലായോണ്ട് ആഹ് എനിക്കും പേ ടി യൊന്നുല്ല ശീലാണ്പ്പ
ആഹ് എന്നോട് എല്ലരും ചോയ്ക്കും
എവിടേങ്കിലും കർമ്മങ്ങളൊക്കെ ഉള്ളപ്പോ രണ്ട് മണിക്കും മൂന് മണിക്കും ണി ച്ച് പൂവും. എനിക്ക് പേടിയൊന്നുല്ല ഞാ ഒറ്റക്കൊക്കെ കെടക്കും.
ആഹ എനിക്ക് അങ്ങനെ മേടിയൊന്നുംല്ല
പോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപൊല്ലാ ചെൽപ്പോ ഈ മഴയൊക്കെ ബ്ലോക്ക്ക്കെ കാണല്ലെ ബെസിനണ പോയത് അതോ വൺവേ വണ്ടിയണ വണ്ടി ഉണ്ടോ നിങ്ങൾക്ക്?
ബസ്സിനാടാ മൂന്നാല് മണിക്കൂർ യാത്രല്ല വിടാത് ആ
ഇവിടെല്ല ആലപ്പുഴ ഇവിടെ ച്ചാ ആലപ്പുഴയിലാണല്ലോ ആ
ആ അതെ ഉം അപ്പൊ ഇത്രയും ലോങ് വരുമ്പോഴത്തേനും അഹ് അത് ട്രെയിൻ ആരുന്നെങ്കിൽ ഇത്രയും വരത്തില്ല ല്ല ഇതിപ്പോൊ ബസിനാ വരുന്നേ ഇപ്പൊ വിളിച്ചപ്പം പറഞ്ഞുഅ ആ പിന്നെ അങ്കമാലയായി ഫുഡ് കഴിക്കാൻ നിർത്തിന്ന്
ആ ഫുഡ് കഴിക്കാൻ ആ അപ്പ നിങ്ങള് കഴിച്ചാപ്പൊ ഫുഡ്?
ആഹ് അതോക്കെങ്ങനെ നിർത്ത സെറ്റ്
ആ അതെ നേരത്ത കഴിച്ചു അതെ വിശപ്പ് വന്നാ അങ്ങ് കഴിക്യാ
വെശപ്‌ വരുന്നെന്നും നോക്കിട്ടല്ല അഹ് നേരത്തെ പിള്ളേർക്കും കൊടുക്കുവ ആകൂട്ടത്തിൽ ഞൻ
അന്ന കഴിക്കും അപ്പൊ ക കഴിച്ചന്നയല്ലോ
അതെ മിക്കവാറൂം ഏഴ് ഏഴര ആവുമ്പോഴത്തേനും ഞാൻ കഴി
ഏഹ് രിക്കും അപ്പൊ അതൊക്കെ ഇപ്പ ദെയിച്ചിട്ട് ണ്ടാവും അപ്പൊ രു ഒമ്പര പത്ത് മണിയാകുമ്പോ ഒന്നും കൂടെ കഴിച്ചു?
അങ്ങനല്യാ എനിക്ക് എന്താന്നോ ഏ
കാലത്ത് എട്ട് മണിക്ക് കഴിക്യാ ഉച്ചക്ക് ഒരു മണിക്ക് കഴിക്കണംന്നാ പറയ്ന്നെ പിന്നെ വൈകിട്ട് എട്ട് മണിക്ക് ഭക്ഷണം കഴിച്ചിരിക്കണോന്നാ പറയ്ണെ പക്ഷെ ആരെങ്ങനെ കഴിക്കാനാ
ഇല്ല ഞാന് പഠിക്കുന്ന സമയം തൊട്ടേ അല്ലടാ ഞാൻ പഠിക്കുന്ന സമയം തൊട്ട് ഏകദേശം ഒരു ടൈം അത് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ആ പെന്നെ രാവിലത്തെ സമയതായത് മാത്രം. ഉം രാവിലത്തെ സമയം മാത്രേള്ളൂ ചെറുതായിട്ട് അങ്ങോട്ടുംഈടാതന്നെ പക്ഷ പക്ഷെ പ്ലസ് ടു വിന് പഠിക്കുമ്പോൾ തൊട്ടുള്ള ഒരു ചിട്ടയാണ് പന്ത്രണ്ടര ആവുമ്പോ ഫുഡ് കഴിക്യാന്നുള്ളത് ആഹ് പ്ലസ് വൺ പ്ലസ് ടു ടൈമില് നമുക്ക് പന്ത്രണ്ടരൊക്കെ ആയിുന്ന അല്ലേ ലെഞ്ച് ബ്രേകിന്ന് ക്ക് ലഞ്ച് ബ്രേക്ക് ആ ടൈ ആരുന്നു അപ്പോ അന്നേരം ഫുഡ് കഴിക്കും കോളേജ് വന്നസ് സമയ ഈ ടൈ ആരുന്നു ലഞ്ച്ബ്രേക്ക് ആഹ് ടൈം ഫുഡ്‌ കഴിക്കും പിന്നെയെ ന്നെ ഇങ്ങോട്ടേക്കെങേനെ
കഴിഞ്ഞപെളും കുട്ടികളൊക്കെ ക കഴിയുമ്പോ എങ്ങനെ കഴിക്കാൻ പറ്റുന്നെടി?
ഇല്ല ഇപ്പൊ എനിക്കൊരു ഗുണ ഉണ്ടായ ബോണസായിട്ട് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാ ഹസ്ബന്റിന് പിന്നെ ഷിഫ്റ്റ് വർക്ക് ആണല്ലോ അ അപ്പ അവരുടെ കമ്പനിയിലെ വർക്കിങ് ടൈമില് പതിനൊന്നര ആണ് അവർക്ക് ലഞ്ച് ടൈം.
അ ല്ലേ
അപ്പൊ ചേട്ടൻ ഇവിടെ വരുമ്പം ആഹ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴതേനും ചേട്ടൻ ഫുഡ് കഴിക്കും കു ഉച്ചക്ക് എന്നിട്ട് ആൾ ഒറങ്ങാൻ കിടക്കും നൈറ്റൊക്കെ ആയിരിക്കല്ലോ ആഹ് അപ്പോഈ ഫുഡ് കഴിച്ചിട്ട് അങ്ങ് ഒറങ്ങാം എന്നുള്ളൊരു പ്ലാനില് ആള് കിടക്കും. അപ്പൊ ഈ പന്ത്രണ്ടര വീണ്ടും പന്ത്രണ്ട് മണി പന്ത്രണ്ടര സമയം വീണ്ടും എന്റെ ട്രാക്കിൽ കയറി. അതങ്ങനെ പോയി ആ പിന്നെ രാത് രാ ത്രിൽ ചേട്ടന്റെ ടൈം ആണ് ഒര് ഏഴര സമയം അവർക്ക് ആ ഒരു ഏഴു മണി ഏഴര സമയത്താണ് അവർക്ക് ഫുഡിന്റെ ടൈം ടൈം അപ്പൊ ഇത്‌ പന്ത്രണ്ട് മണിക്ക് ഫുഡ് കഴിക്കുന്നില്ലേ പിന്നെ ഈ ഏ ഏഴര ആവുമ്പോഴത്തേനും കഴിക്കും. ഫുഡ് പിന്നെ ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യ തില്ല പിള്ളേരുള്ളത് കാരണം അവരെ നിർബന്ധം മൂശേട്ടം പിടിച്ച് കഴിഞ്ഞ എനിക്ക്ഫുഡ്‌ ഫുഡ്‌ കഴിക്കുമ്പോപിന്നെ നടക്കത്തില്ല നമ്മടെ കാര്യം ആ തതാഹുവാ അപ്പൊ അതുകൊണ്ട്
എപ്പോഴതണപ്പം അപ്പ ഇനി നാട്ടില് ഓണത്തിന് പോവോ
നാട്ടിൽ പോവുംആ അല്ലട അയിന് മുന്നേ ഇടയ്ക്കൊന്ന് പോണ കാരണം ബാങ്ക്കാർ എന്നെ ഒന്ന് കാണണോന്ന് പറഞ്ഞിട്ടുണ്ട്
ബാങ്ക്കാർക്ക് എന്തോ നിനക്ക് തരാനുണ്ട്
തരാനല്ല കൊടുക്കാന ബാങ്കില് മറ്റേ ലോൺ വെച്ച് ലോൺ വെച്ചിട്ടുണ്ട് അപ്പ അത് പുതുകി പുതുക്ക വെക്കണം പുതുക്കി പുതുക്കി പുതുക്കി വെക്കണം പുതുക്കി വെക്കുന്നത് നേരത്തക്കെ ന്ന് വെച്ചഴിഞ്ഞാൽ അവരങ്ങ് പുതുക്കി വെക്കുവായി ന്നാൽ നമ്മള് നാട്ടിൽ പോവുന്ന സമയത്ത് ഒപ്പിട്ട് കൊടുത്താൽ മതിയായിരുന്നു പക്ഷെ ഇപ്പൊ പുതിയ ആളാ വന്നിരിക്കുന്നേ അപ്പൊ അവർക്ക് നമ്മളെ അറിയില്ല അതുകൊണ്ട്
അപ്പോന്ന് കാണണം ഉം
ആഹ കാണണം ഉം അപ്പൊ അതോണ്ട് ഒന്ന് കണ്ട് ബോധ്യപ്പെടണ്ടതുകൊണ്ട് പോണം അപ്പ ഇനി ഞാൻ അധികം വൈകാതെ പോവും ഉം
ആ അപ്പോ ഒര് കൊറച്ച് ഓണക്കോടിയൊക്കെ എട്തോണ്ട് പോ
ഓണക്കോടിക്കൊപ്പം ഒന്നര കോടി അടിച്ചിരിക്കുവ ഇപ്പമം
അതെ അതെ അതെ ഒന്നര കോടി അടിച്ചിരിക്കുന്നു ആണല്ലേ ആ അമ്മക്ക് അമ്മക്ക് എന്താ എന്ത് പറ്റിയതായിരുന്നു എന്നട്ട് പോയ അമ്മ പോയ അവിടന്ന്
ആഹ പോയി പോയി അമ്മയും പപ്പയും കൂടെ ഒളിച്ചോടി പോയി
ഒളിച്ചോടി പോ ഒളിച്ചോടി പോയി ഇട്ടിട്ട് പോയി
കാരണം പിന്നെ അമ്മയ്ക്ക് ഒന്നാമ ത്തെ കാര്യം പപ്പയുടെ അടുത്ത് നിങ്ങ വരം ഒരു മടി ഉണ്ടായിരുന്നു പപ്പക്കും ഉം പിന്നെ പപ്പ പപ്പക്കും മടി ഉണ്ടായിരുന്നു കാരണം ഒറ്റക്കായി പോവുല പപ്പ ആ വേറാരുല്ല ഉം അതോണ്ടൊരു മടിയുണ്ടായിരുന്നു പിന്നെ അവസ്ഥ ആ ഒറ്റമോള അതിന്റെ കൊഴപ്പാണ്
അതാണ്
ഉം അതാണ് നല്ല ഒരേ ഒരു കൊഴപ്പം ഞാൻ അതിന്റെ വെലയറിയുന്നതൊക്കെ ഈ ഒരു സമയങ്ങളിലാണ് കാരണം നമുക്ക് ഒരു ണ്ടെങ്കിലെ ഇപ്പ വന്ന് നിൽപ്പുണ്ടോന്ന് ഇപ്പയെ രണ്ട് പേര് കല്യാണം കഴിച്ച് വേറെ സ്ഥല ങ്ങളിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ എങ്കിലും ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ എന്നാലും നമക്കൊന്ന് ഷെയർ ചെയ്യാം ഏടെ എടപോലെ എന്ന് ഇത് അമ്മയ്ക്ക് വയ്യാതേന്ന് വെച്ച് കഴിഞ്ഞപ്പോ രണ്ടു മാസത്തോളം അടുപ്പിച്ച് സീരിയസായിട്ട് വന്നു
ആണല്ലേ രണ്ടു മാസം ആണല്ലേ
അടുപ്പിച്ച് മിറ്റായി ആദ്യത്തെ തവണ പോയപ്പോഴത്തേനും എന്തോ സോഡിയം കൊറഞ്ഞു പോയി അതും
അയ്യോ സോഡിയം കൊറഞ്ഞു പോയി സോഡിയം കൊറഞ്ഞ് ശരിക്ക്നും സോഡിയം ലോ ആയി കഴിഞ്ഞൽ ചെല ആൾക്കാർക്ക് ഓർമ്മക്കുറവൊക്കെ വരും
ആഹ അങ്ങനൊയിരുന്നു അമ്മയുടെ അവസ്ഥ ബോധൊന്നുല്ലായിരുന്നു അമ്മ പിച്ചിം പെയും
സമയം പിടിക്കും
ഭയങ്കരമാണത് ഭയങ്കരമാണത് അതു അമ്മക്ക് ഹൈ ആയിരുന്നു പിന്നെ ഷുഗർ ഹൈ ചെയ്യാ നമ്മള് ആദ്യം ഏഹ് സോഡിയം കുറഞായിരിക്കല്ലെ ക്ഷീണ ന്ന് കരുതിയിട്ട് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്ന്കഴിഞ്ഞപ്പോഴ്ത്തേനും അമ്മയ്ക്ക് ഏഹ്ഹ് ഷുഗർ ഹൈ ന്നാ കാണിക്കുന്നത് ഡിജിറ്റല് കാണിക്കുന്നില്ല ആ ഡിജിറ്റല് കാണിക്കത ഹൈ കാണി ക്ഷേ യൂറിൻ അസറ്റേയിറ്റ് ഫോർ പ്ലസ്സ് വന്നു. അത് വൺ പ്ലസ് വന്നാൽ തന്നെ ഹൈയെന്ന് സീരിയസ് കേസ് എന്ന് പറയുന്ന സ്ഥാനത്ത് ഫോർ പ്ലസ് വന്ന്. അമ്മ രാവിലെ ഒരു പത്തുമണിയൊക്കെ ആയപ്പോം ഹോസ്പിറ്റലിൽ പോയ അ ആായിട്ട് ഒരു ഏഹ് ഇടക്കിടക്ക് അവര് ചെ ചെയ്യുന്നുണ്ട് ഹൈ ഹൈ ഹൈ വൈകിട്ട് രാവിലെ പത്തുമണിക്ക് പോയി ചെക്ക് ചെയ്യുമ്പോ തൊട്ട് അഡ്മിറ്റായിട്ട് ഒരു നാല് റൗണ്ട് അവര് ഇൻസുലിൻ കയറ്റി ഏഹ് ആഹ്... നോർമലായി ആ.... എന്നിട്ട് ഹൈ ആണ്. ഏ വൈകിട്ടോരാറരക്കെ ആയപ്പോ ചെക്കെയ്യുമ്പോഴാണ് ഡിജിറ്റ് കാണിക്കുന്നത്
കൊറച്ച് സമയം പിടിക്കും ആ ഇത് കൊറഞ് താഴാൻ വേണ്ടി
താഴ്ന്നേയിന്റെ സമയം പിടിക്കുന്നയിന്റെ അല്ലടാ ആ പിന്നെ അഞ് ആറര ആയപ്പോഴാണ് ഡിജിറ്റ് കാണ അഞ്ഞൂറ്റുമ്പത് എന്ന് അപ്പന്നലോയിച്ചു നോക്ക് എത്ര ഹൈ ആയിരുന്നുന്ന്.
അയ്യോ
അഞ്ഞൂറ്റമ്പതൊക്കെന്ന് വെച്ച്ഴിഞ്ഞാ അങ് അറ്റ
നമ്മള് നമുക്കെന്തേലും ക്ഷീണങ്ങളൊക്കെ വന്ന കഴിയുമ്പോ വ നമുക്ക് അറിയാൻ പറ്റുള്ള ഇതെന്താണ് പ്രഷർ കുറ ഞ്ഞതാണോ സോഡിയം കുറഞ്ഞതാണോ അതോ ഷുഗർ കു
ഇത് അമ്മര്ക്ക് ആ അമ്മക്ക് ഏയിമ്... പിന്നെ എല്ലാം കൂടെ കോമ്പോപ്പായ്ക്കായിരുന്നു വരുമ്പോ നമുക്കൊരു പനിയൊന്തെകിലും വന്നാ ഉള്ള എല്ലാ അസുഖങ്ങളുടെ വരുവല്ലോ അം അമ്മക്ക് ക്രിയാറ്റിൻ കൂടി ഏഹ്... പിന്നെ അഹ് ക്രിയാറ്റിൻ കിഡ്നീടെ പ്രശ്നമാണോ
ആ കിഡ്നിയുടെ ഒരിതാ എൻ്റെ അമ്മക്കും ചെറിയൊര് ഇത്ണ്ട് അമ്മക്കും വയ്യന്നൊക്കെ പറയുന്നു കാല് വേദന കൈ വേദന എന്നൊക്കെ ഞാൻ പൈസയൊക്കെ അയച്ച് കൊടുത്ത് ഹോസ്പിറ്റലിലൊക്കെ പോവാൻ പറഞ്ഞു പോയോന്നറിയില്ലന്ന് നാളെ ഒന്ന് വിളിക്കണം.
ഉമ് മ്മ് ഇത് ക്രിയാറ്റിൻ കൂടി പൊട്ടാസ്യം കുറഞ്ഞു കൂ ക് കൂടി ആഹാ പിന്നെ അങ്ങനെ ഏഹ് സോഡിയം കുറഞ്ഞ് പോയി പൊട്ടാസ്യം കൂടി ക്രിയാറ്റിൻ കൂടി ആദ്യത്തെ തവണ അഡ്മിറ്റായിട്ട് ഡിസ്ചാർജ് ആയി വരുന്നത് ആക് ആ കണ്ടീഷൻലാ ഒരാഴ്ചയോളം ഐ സി യു കിടന്നു ഡിസ്ചാർജായി വന്നു മ് അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ കുറച്ചൊക്കെ ഒരുവിധൊക്കെ ഓക്കെ ആയിന്ന് കണ്ട ശേ ശേഷമാണ് ഞാന് നാട്ടിൽന്നിങ്ങോട്ടേക്ക് വരുന്നത് മോക്ക് സ്കൂള്തുറപ്പിന്റ നാട്ടിന്നിങ്ങോട്ടേക്ക് വര്ന്നെ ഓക്ക് സ്കൂൾ തുറപ്പായി അപ്പൊ യൂണിഫോം കൊല്ലത്ത് ബെൻസികർ
ആണല്ലോ അവിടെയാണ് കാണിചോണ്ടിർന്നത്
അപ്പം ആഹ് തിരിച്ച് ഇവിടെ വന്നു അന്ന് ഞങ്ങളുടെ കഷ്ടകാലംതി അമ്മ കണ്ടോണ്ടിരിക്കുന്ന ഡോക്ടറെ കാണാൻ പറ്റി തെല്ക്കാലം വേറെ ഡോക്ടറാണ് അറ്റൻഡ്യ്തത് അതായിരുന്നു ഞങ്ങക്ക് പറ്റിപ്പോയത് അങ്ങനെ അ് മ്മ് പിന്നെ ഞാനിങ്ങു വന്നു ആഹ് അപ്പോന്തോയി മാർച്ച് ഏഹ്. ഏ പ്രിൽ ലാസ്റ്റ് ഇങ് പോന്നു മാർച്ച് ഏപ്രിൽ മെയ് ആദ്യത്തേക്കിങ്ങു പോന്നു മെയ് ആദ്യത്തേക്ക് ഇനി പോകുന്ന കഴിഞ്ഞ് ച്ച്ഇവിടെ വന്ന് കുഞ്ഞിന്റെ സ്കൂളുതുറപ്പിന്റെ സാധനങ്ങൾ എടുത്തു യൂണിഫോം തയ്ക്കാൻ അളവ് കൊടുത്തു എല്ലാം കഴിഞ്ഞ് ഒരാഴ്ച്ച ഞാനിവിടെത് കഷ്ടിച്ച് നിന്നില്ല ഒരാഴ്ച്ച തികച്ചില്ല അതിന് മുന്നേ നാട്ടീന്ന് കോള് വന്ന് അമ്മയ്ക്ക് തീരെ വയ്യ ഞാന് ഹോപിറ്റ